ഉം എന്നിട്ട്ന്താ പറഞ്ഞിരുന്ന അപ്പൊ ആ നിങ്ങളെന്താ പറഞ്ഞ ഡെനി
ഞാൻ അത് ഡെനി ഹാളും ലിവിങ്ങും രണ്ട് താഴത്തെ രണ്ട് ബെഡ റൂമ മാമേ ചെയ്തിട്ടുള്ളൂ കിച്ചൻ വർക്ക്‌ ബാക്കിയൊന്നും ചെയ്തിട്ടില്ല പിന്ന അഹ് പിന്നെ കിച്ചനും പൊത പിന്നെ അതേപോലെ മുകളിലൊന്നും ചെയ്തിട്ടില്ല നമ്മള എടാ ഒരു വിചാരിച്ച ശ്ശെ ബഡ്ജറ്റെല്ലാ നമ്മളത് ത് കാവൂ ആയി കഴിയുമ്പോ വരാ. ഞങ്ങള് ഹാ ഞങ്ങള് ഞ ന്നത് നെലം പണി കഴിഞ്ഞ് പിന്നെ ജനൽക്കടപ് പൊത്തല് വരെ പിന്നെ ഞാ ഹൗസ് വാമിംഗ് തീരുമാനിക് നല്ല രീതില് ഞങ്ങളൊരു പതിനഞ്ചില ക്ഷ പിന്ന ഞങ്ങൾ ടാർജറ്റ് ട്ടത് ബ ത് എപത് തെട്ടാ ഇന്റീരിയർ പിന്നെ ഏ അത് മുപ്പത് മീൻ ഇല്ല അതാണ് അവസ്ഥ നമ്മള് ആ അതായത് ച്ചെല
ന്ന് വരമ്പം അങ്ങനന്നെയാണ്
പിന്നെന്ത പിന്നെ ചെയ്തപ്പ എല്ലാം ചെയ്തു
ആഹ അ ശരി
റൂമിലും സെറ്റ് ചെയ്തു പിന്നെ അത് അതുപോലെ തന്നെ പിന്നെ കർട്ടനും കാര്യങ്ങളും എല്ലാം
ആഹ എല്ലാം സെറ്റ് ചെയ്തു
ആഹ
ആഹ ശെരി ബാല ബാലൻസ് വെച്ചാല്
പിന്നേന്ന് പറഞ്ഞഴിഞ്ഞാൽ പിന്നെ ചെയ്യൂല ആഹ് എന്താച്ചഴിഞ്ഞാൽ ആ ഇപ്പൊ ഞങ്ങ തന്നെ അന്ന് പേരും മഴ ട്ടോ അപ്പം അതില് ജസ്റ്റ് വൈറ്റ് അടിച്ചിട്ടിട്ടേണ്ടരുന്നുള്ളു ഉ പിന്നെ കോലല്ല പെരു കഴിഞ്ഞ ഓഗസ്റ്റ് ജൂലൈ ലാസ്റ്റ് ഞങ്ങൾ കൂടിരുന്നത് റഷാവാനായി ജൂലൈ ന്നെ പത്തൊമ്പതിന് ഞങള് പാല് കാച്ചി പിന്നെ പത്തൊമ്പതിനണ്ല്ലേ അല്ല ഇരുപത്തിമൂന്ന് ഞങ്ങള്ൾ പാലാച്ചി ഇരുപത്തയഞ്ചന് ഹൗസ് വാമിംഗ് വരുന്നു പിന്നെ അപ്പൊ പിന്നെ ഏ അപ്പൊ ഈ പെരുും മഴക്കാലമായിരുന്നു അപ്പൊ എന്റെ അടിക്കാന ഒരു ശ അതിൽ ഇത അെ വൈറ്റ് അടിച്ചിട്ടുണ്ടള്ളു അപ്പൊ പെയിന്റ് ആ ചങ്ങായിന്ന പെയിന്റ് നമുക്ക് എടുത്ത വെക്കാ ഇ മഴ ഒയിച്ചിട്ട് നമുക്ക് അടിക്കാറതാ പിന്നെ ഇന്ന വര ഉം ആ പെയിന്റ് ഞൻ ഇ കട്ട
ആ ആ ശരിയാ അത് പിന്നെ പിന്നെ ഇങ്ങനെ കൂടുതൽ ആളുകളും അങ്ങനെ പണിയെടുക്കാത്ത പക്ഷെ പണിടു കൂടുതലും ആളുകളും പിന്നെ നമുക്ക ഒരു മ
ആഹ പിന്നെ അന്നത്തെ ദിവസന്ന് പറഞ്ഞഞ് കഴിഞ്ഞാല് മ്മൾ വ കാണുമ്പോ നമ്മൾ വി ആ ഒരു മ അന്ന് നമ്മൾ എന്ത് വില കൊടുത്തും നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ചെയ്യും പിന്നെ പിന്നെണ്ട് കണക്കായിരിക്കും
ആഹ ശരി ഞൻ എ എനിക്ക് ഭയങ്കര ഇഷ്ട ഈ ബൊഹോമിയൻ അങ്ങനെ ഉണ്ടല്ലോ തീം ഉണ്ടല്ലോ അത് ഭയങ്കര സിംപിൾ ആയിരിക്കും ബോഹോ അറിയില്ലേ ബഹോ ബോഹോ ആയിട്ടില്ലെങ്ങനെ ഇപ്പം എന്താ പറയാ എന്താ പറയാ ജൂട്ടിന്റെ അങ്ങന പിന്നെ തീം ആ തീം ഇപ്പ എങ്ങനെ പറയാ ബൊഹീനിയൻ തീം അറിയില്ലേ ബഹയിട്ടില്ല ഇപ്പം ചപ്പൽസ് ആയിക്കോട്ടെ നമ്മള് എന്തെങ്കിലും ഒരു സ്റ്റൈൽ ചെയ്യുമ്പോൾ ജൂട്ടിൻ്റെൊക്കെ സ്റ്റൈൽ ചെയ്യുമ്പോൾ നിങ്ങളെ കണ്ടില്ലേ വൈറ്റ് ഡ്രസ് ആയിക്ക് ജൂട്ട് ഇതിന്റ സാധനങ്ങൾ എക്സസൈസ് കാര്യങ്ങളൊക്കെ
ഞാനാ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എനിക്ക് അതിനെപറ്റി അറിയില്ല
അത് അതിപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെയായിരിക്കും
ആ അപ്പൊ വീട് വരെ തീമ്മ അവനെ ആ
അങ്ങനെ ഒരു വൈറ്റ് ഒരു ഒരു പേസ്റ്റിൽ ഷേഡയായിരിക്കും
ആ ഞങ്ങള്ത് ഞങ്ങൾ മൊത്തത്തിൽ അങ്ങനെ കൊടു ഫുള് ഓഫ് വൈറ്റും പിന്നെ നമ്മെ വുഡ്ന്റെ കോമ്പിനേഷൻ ല്ല അങ്ങനെ കൊടുത്തിക്കാണ് ഇല്ലതും ആ ആ അധികം അതിൽകൂടി അത് കൊടുത്തിക്കണത് പിന്നെ അപ്പോ അലമാര ഫുള്ള് വൈറ്റ് ആണ് അപ്പൊ അതിന്റെ പാനലിംഗ് കൊടുത്തിരിക്കുന്നത് നമ്മള് ഉം വുഡിൻ്റെ കളർ
ആ എനിക്ക് മനസ്സിലായി ആ ഇവിടെ ഒരു അൽമറ അങ്ങനെ തന്നെയാ ആ വൈറ്റ് കൊടുത്തിട്ട് അപ്പൊ ഇന്നോട് പറഞ്ഞ വൈറ്റ് വൈറ്റ് ഞാൻ പറഞ്ഞെനിക്ക് ഫുൾ വൈറ്റ് മതിയെന്ന് പറഞ്ഞെ അപ്പൊ ന്നാലെ വൈറ്റ് പറ്റൂല്ല വൈറ്റ് പറ്റ് ങേ അപ്പം എനിക്ക് വൈറ്റ് വാണം അപ്പം വൈറ്റ് ആ അപ്പൊ ഓര് പർഞ്ഞ് ആ എന്നിട്ട് ഇവര് സൈഡ് ഓല് പറഞ്ഞു കുറച്ച് വുഡിന്റെതു ടച്ചുംമ്പാടെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞാണ്ടത് അങ്ങനെ ചെയ്തു പിന്നെ ഞാൻ കോണിൻ്റെ അടിയിൽ സ്റ്റോറേജ് കൊടുത്തപ്പം ഞാൻ അത് ഞാൻ അപ്പം ഞാൻ പറഞ്ഞു അത് വൈറ്റ് നിർബന്ധാണ് ബ്ലാക്കൻ വൈറ്റ് നിർബന്ധാണ്ന്ന് പർഞ്ഞു അങ്ങനെ അഹ് ചെയ്തു നല്ലൊരു കാക്ക
ഉം ഇവിടീണ്ട് കാക്ക ഞാനിപ്പേ തൊ
ട്ച്ച്ങ്ങാണ്ട് പുറ പുറത്ത്ത്തെ കൊട്ടത്തളം പിന്നെ മോറാനും അപ്പൊ അതൊന്ന് അടിച്ചിടാനുണ്ട് അപ്പയിനങ്ങട്ട് എറങ്ങിയതാ അപ്പം ഈ കാക്ക ആണെങ്കിലോ ഇൻ്റെ റംബുട്ടാൻ മരത്തിൻമേലിരുന്നോണ്ട് കാ കാ കാ ന്നു പറഞ്ഞോണ്ടിരിക്ക് ണ്
അത് ശരി അത് ശരി ഭയങ്കര സൗണ്ട്
ക്കലൊക്കെ കഴിഞ്ഞിട്ടോ അടിക്കലും കഴിഞ്ഞ് തൊടക്കലും കഴിഞ്ഞു
പണി കഴിഞ്ഞില്ലേ കോളിങ്ങും അയിന്റെ ഇടേൽ നടക്ക്ണ്ട്
പിന്നെ നടക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോ ഉള്ളത് അത് തന്നെ
അഹ് ഞാനൊക്കെ രാവിലെപ്പം വേറെ എൻ്റെ ഫ്രെണ്ട്സ് ഒ നമ്മള് സാധ നമ്മള് കോളിംങ്ങിലാകുമ്പ സമയത്തന്നെ കുറേ നേരം ഞങ്ങളിങ്ങനെ കറി ഇണ്ടാക്കും എല്ലതും നമ്മളിങ്ങനെ സംസാരിച്ചോണ്ട് ഇണ്ടാക്കും ക്ഷെ ഇൻക്ക്യങ്ങനെ ചില സമയത്തിണ്ട് ചില സീരിയസ് കാര്യങ്ങൾ പറയാനൊരു ഡെനിഹാൾക്കൊരു പോക്കുണ്ട് ആ
ഞാൻ ഫോണുമ്മ രാവിലെ തൊട്ടോ അന്ന ത്തെ ഇൻ്റെ ദിവസം പോയി കുറ്റം പറയാം പിന്നെ അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ വീടാണ് നേരെ എന്റെ കിച്ചന്റെ വാതില് ഓള കി ച്ചൻ്റെ വാതില് തുറന്നാ നേരെയാണ് ആ സമയത്ത് ആ തന്നേണ് ഓൾതും കൊടുത്ക്ണത് ഗേറ്റും കൊടുത്ക്ണത് ആ ഗേറ്റാണ്ട് തൊറന്നിടും ഓള് ഓളെ ഉമ്മര ത്തി രണ്ടെണ്ണങ്ങട്ട് വറു വർത്താനത്തിന് ദിവസോം നേര വർത്താനത്തിന് ഇരുന്ന് കഴിഞ്ഞാ പിന്നെ
ഒരു മടുപ്പുണ്ടാവില്ല
മടുപ്പും ഉണ്ടാവില്ല രണ്ട് പേര് ആയ രണ്ടു പേര് ആയതാണല്ലേ അവിടെന്ന് രാഹുലും ഗൾഫിലാണ് പിന്നെ എൻ്റെ ഹസ്ബൻ്റും ഗൾഫിലാണ് പിന്നെ അതേപോലത്തെ അവക്ക് രണ്ടു മക്കളാണ് എനിക്ക് രണ്ട് മക്കളാണ്
ഇപ്പോ ഒരേ വൈബുമായി നമ്മക്ക് അപ്പ അപ്പ നമ്മക്ക് ഒരു പക്ഷേ ഞാൻ പറയാ അങ്ങനത്തെ സമയത്ത് ചെല സമയത്ത് നമുക്ക് പണിയേ കഴിയൂലാ ഇങ്ങനാ
ഇല്ല ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിരിക്കും ചില സമയത്ത് ഞാൻ സമയത്ത് അങ്ങട്ട് ഇങ്ങട്ട് ഓള് പോകണ്ടട്ടോ
തീരൂലാ ഇനിക്കും അതന്നെ ഇപ്പോ ഫോണില് വിളിച്ചിരുന്നാല് അല്ലെങ്കി ഈ ആരെങ്കിലും കണ്ടാലാ ദിവസം അല്ലെങ്കി ആരെങ്കിലും വന്നാലൊക്കെ ആ ദിവസം മൊത്തം അമുക്ക് പിന്നെ പ് ആ പണിയൊന്നും ആവൂ
ഒന്നും ഒരുങ്ങൂല അങ്ങനെ തട്ടിമുട്ടി ഇങ്ങ് പോണ്ടാക്കാരം
പിന്നെ രാവിലെ മക്കള് പോവുമ്പോക്കും ആ ഒരു അമുക്കൊരു
ആഹ് എനിക്ക് പിന്നെ ആങ്ങ ചെഞ്ഞാല് മോള് എട്ട് ട്ടേ മുക്കാലിനാണ് ഇവിടുന്ന് എറങ്ങ്അ അപ്പേക്കിനും ചോറാവണം ഞാൻ പിന്നെ രാവിലെ എണി ച പടെത്തന്നെ വേഗം റൈസ് കുക്കറില് ചോറ് അങ്ങട് എറക്കിവെക്കും അപ്പോ പിന്നെ ഓള് പോകാനാവുമ്പെക്കിന് ചോറ് റെഡിയാവും പിന്നെ പിന്നെ കൂട്ടാന് എ പിന്നെ ഇന്നലെ ബീഫ് ബീഫും നെയ്ച്ചോറും മതിയറഞ്ഞ് അപ്പ് അ നെയ്ച്ചോറാവുമ്പോ അത്ര സുഖാവും
ഉം ഈ ബീഫ് ബീഫ് എന്താ പറയാന്നൽ നല്ലോണം ഇങ്ങനെ കൂ കറുപ്പിച്ചാ കൊടുക്കാ അല്ലെങ്കി അ ഒരു ഒണക്
അത് ഇഷ്ടല്ല അവൾക്ക് അവൾക്ക് ഇഷ്ടല്ല ഓൾക്ക് ഇങ്ങനെ ഗ്രേവി ടൈപ്പേ ഇഷ്ടൊള്ളൂ
ആഹ് അപ്പത് ഉ നെയ് അത് അപ്പ നെയ് യ്യാവു ഇങ്ങനെ കൊറച്ചയുമ്പോ ചൂടാറൂല്ലേ
ആഹ് ചൂടൻ നെയ്യിൻ്റെ പറഞ്ഞാലും കേക്കൂലാ ന്നാലും മതിമ്മച്ചി നെയ്ച്ചോർക്ക് കറില്ലാണ്ട് എന്തുട്ടാറയും അത് കൊഴപ്പലാറഞ്ഞ് ആ പിന്നെ മറ്റേതിന്റെതാണ് ഇപ്പോളത്തെ പിന്നെ വല്ലാണ്ട് ചൂടാറൂല്ല ആ പാത്രത്തിലൊന്നും ചൂടാറ്ണില്ല ഇതുവരെ അങ്ങനെ അങ്ങനെ കൊടുത്തോട പിന്നേ ഇന്നിപ്പോ ഇന്ന് ഇപ്പതുപോലെ ഞാന് മുട്ട പുഴുങ്ങീറ്റ് നല്ല റോസ്റ്റാക്കി പിന്നെ ഓക്ക് ഇഷ്ടാണ് മാങ്ങ ഐസ് ചെറുതാക്കി അരിഞ്ഞിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ട്ങ്ങാണ്ട് വെളിച്ചെണ്ണേക്ക ഒറ്റിച്ചിട്ടങ്ങനെ കൊടുക്ക്ണത് അങ്ങനെയാക്കി പിന്നെ അങ്ങനെ ഇട്ട്ങ്ങാണ്ട് അങ്ങനെ കൊടുത്തു
ഉം ഞാനും അങ്ങനെ മുട്ട് ട്ട എന്നും മുട്ടു ഞാനും മുട്ട കൂട്ടാനന്നേ എന്താ പറയാ മുട്ട പീഞ്ഞ് കൊടുക് ക്കും പക്ഷെ ഇന്നിപ്പൊ മുട്ട ഇങ്ങനെ അയിലിങ്ങനെ ഇട്ട് ചിക്ക്
ആ ചിക്കീട്ടുണ്ടാവുല്ലേ ഇത് ചിക്കിയ ഓൾക്ക് ഇഷ്ടല്ല ചിക്കിയാലും പൊരിച്ച് കഴിഞ്ഞാലും ഓള് സ്മെല്ലടി വര്ആണുമ്മച്ചീ അത് വേണ്ടാറയും
ആ ശരി ഞാ ഇത് വല്ല്യ കൊഴ പ്പന്നുല്ല
ആ ഇനി ഇവൾക്കയ്ന് ഉള്ളി കൂടുത ഉള്ളി കൂടു- ട്ട വല്യ പ്രശ്നം ണ്ടവൂല പക്ഷെത് ഉള്ള കൂടുതൽ പറ്റു ലെ ഉള്ളി ഉള്ളി ല്ല പച്ചക്കറി ഒരു സാധനം പറ്റുല്ലലോ അതാണ് കൊഴപ്പം പിന്നെ പറ്റും പച്ചക്കറി പച്ചക്കറി നീ പറ്റ് നേതാണ് പിന്നെ നമ്മെ പൊട്ടറ്റോ ഫ്ര ത് നത്
ആ ഇവിടെ മോനൊന്നു മോനൊരു ഒരു ഒരു കാര്യം പറ്റൂല
ആഹ ഇച്ചറീല
ആ നമുക്ക് രാവിലെ ആവുമ്പോ തന്നെ ടെൻഷൻ
ഇവനെന്താ കൊടുക്ക എന്താ കൊടുത്ത ഞാനെ ഇന്ന് ഞാൻ പഴ പാട്ടി കൊടുത്തട്ടോ അട്ട പഴമാട്ടി മു മുട്ടതാലും പൂണ്ടാകുമ്പോഴ ആപ്പ എ രണ്ട് മൂന്ന്‌ പുഴുങ്ങി
ഈ ആ ആ അതെന്നെ മു മുട്ട പീഞ്ഞതും കഴിക്കൂല മുട്ടപ്പ സത്യമാണ് ഫ്രിഡ്ജ് ഡോറ് തുൊറക്കാൻ വയ്യ
വെള്ള മാത്രം
ആ ഉണ്ണി അയ്ക്കൂലാ അത തന്നെ അപ്പൊ പിന്നേ ഞാപറയ് ന്നാ ക്കണ്ടാര്യ
കഴിക്കണ്ടത്ത് പൊരിച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കഴിക്കും എന്ന പിന്നെ പുഴുങ്ങി ചെയ്യാനൈകുല പിന്നാ ഓന്റെ ഓളെ പുഴുങ്ങേ ഉണ്ണിട്ത്ങ്ങാണ്ട് ഞാന് മറ്റൊന് പഴത്തുകൂടിയോ എടയിക്കൂടെ എന്തങ്കിലും മിക്സയ്ത് കൊടുക്കും.
ആ ശരി ഇവര് ഓര്ക് പിന്നെ നമ്മള് നമ്മള് മ്മള് ഒ നമ്മള് വാരി കൊടുക്കല്ലേ ചെയ്യാ
ആ അവർക്ക് നമ്മള് കൊടുക്കുന്നോടത്തോളം ല്ലെ നമ്മള് കൊടുക്കുന്നത് പോവാന്നല്ലതെ ആ
ആ ആ അതെ അതെ അതന്നെ ഇനിയിപ്പം ഞാൻ പറയാ എന്താ പറയാ ഇപ്പൊക്കെ വല്ല്യങ്ങനെ കുഴപ്പില്ലാതെ പോവ്ണ്ട് കുറച്ചഴുമ്പോഴേക്കും നമുക്ക് ങ്ങനെ ഇപ്പ ഇപ്പം നമുക്ക് ഓരോ സാഹചര്യത്തിനനുസരിച്ച് മ്മക്ക് ഇനി കുറച്ചഴുമ്പ മ്പം എനിക്കൊരു മൂന്ന് മാസ കഴിഞ്ഞാൽ എനിക്കി പ ആകെരു വട്ട് പിടിച്ച കോലായിരിക്കും
ആ തൊണ്ണൂറും കഴിഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ കര്ച്ചിലും വീട്ട്ത്തെ കൂടെ അലോയ്ച്ചാലേ ആഹ്
ആ അപ്പൊ അപ്പ ഞാൻ അപ്പറത്തെ താ തോയ്ക്കിന്‌ ഏ എന്തിനാണ്
എ നിർത്തിക്കണോ അതോ എവിടെങ്കിലും പോവാണോ അങ്ങനെ എന്തേങ്കിലും ചെയ്യണോ
ഞാൻ ഇന്റെ വീട്ടില് പോകന്ന വിചാ
ഡെലിവറിക്ക് ശേഷം എന്താ ചെയ്യണ ആ വിട്ട് പോവാ ആ ആ ആ
ഒരു
മക്കൾ വാസോ പ്പൊ അടുത്തടുത്താണോ
ഇ ഞാൻ ഇവിടെ ആക്കാമ്മ വിചാരിച്ചേ
ആ ആ ആ അപ്പ അങ്ങനെ നിക്കോ അങ്ങനെ തെരക്ക് ഇള്ളെയ് ഞാനിന്റെ ഡെലിവെറി കഴിഞ്ഞിട്ട് ഞാൻ പറയാ മോ അന്ന് സെക്കൻഡ് സ്റ്റാൻന്റേർഡിലാണ് സെക്കന്റ് സ്റ്റാന്റെഡ് അല്ല ഫസ്റ്റ് സ്റ്റാൻന്റെഡാണ് ഇന്ന ഇതേപോലെ മെയിൽ മെയിൽ എയ്നു ഡെലി വെറി പിന്നെ മെയ് ജൂണ് സ്കൂൾ തൊർന്ന അന്ന് അയുട്ന്ന് പോന്നപ്പോ മോളും കരയാ ഇന്റെ ഉമ്മിം കരയാ അങ്ങനെ ഇതായിങ്ങാണ്ട് ഇങ്ങട്ട് പോന്നു വെള്ളിയാഴ്ച ആവാൻ വെയിറ്റ് ചെയ്ത്ക്കക്കാരം ഇന്റെ ഉപ്പാ പിന്നെ വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാ കൊണ്ടരും പിന്നെ തിങ്കളഴ്ച രാവിലെ തിരിച്ച് ഇങ്ങട്ട് കൊണ്ടന്നാ ക്കും അങ്ങനെ പിന്നെ പകുതി അയ്പ്പെക്കിന് ഹസ്ബെന്റ് വന്നു ഹസ്ബെന്റ് വന്നരെ ആ ഞാ ഇങ്ങട്ട് പോരെം ചെയ്തു
ഇവിടെയാണെങ്കിൽ എ ആ ഇവിടെയാണെങ്കിൽ എല്ലാരും പറിണെത് നമ്മക്ക് ഇൻക്ക് സീസേറിയനാണ് ഞാനാണെങ്കി നിർത്ത്ണ കാര്യം കൂടെ ആലോ ക്ക്ണ്ട് ചെല സമയ തെ ഞാൻ നിർത്താന്ന് വിചാരിക്ക അപ്പം അങ്ങനെമ്പാടെ ആലോയ്ക്കുമ്പോ സത്യം പറഞ്ഞ തൊണ്ണൂറീസെങ്കിലും റസ്റ്റ് എടുക്കണം പക്ഷേ ഇ ഇതുവരെ ഇട്
നിർത്തോ സിസേറിയൻ ആണ്ച്ചെങ്കി സിസെക്ഷനാണെ ച്ചങ്കി തൊണ്ണൂറ് ആയാ
ആ പക്ഷെ ആ അപ്പൊ ഞാൻ നാല്പത് കയ്ഞ്ഞ് ട്ട് വരാന്ന് വിചാരിച്ചേ അപ്പൊ ഇപ്പം അവിടെന്ന് ഇമ്മ പറഞ്ഞു ഇരുപതീസം കഴിഞ്ഞിട്ട് ഇയ്യ് ഇങ്ങട്ട് പോര് ന്നട്ട് ഇവിട നിന്നോന്ന് അവ്ടെർ ഞ്ഞാ ആൾക്കാരെ കൊണ്ട് നടക്കാനും ഇരിക്കാനും സ്ഥലല്ല നമക്ക് പേ
ആ അ എന്നോട് അങ്ങൻ തന്നെ പറഞ്ഞത് ഡയലോഗ് ന്നോടും അങ്ങനെന്നെനി എന്താ നുമാത്രയയെ കുട്ടിന്റെ കാ അ പ്പം പമ്പേസ്ട്ടൊട്ക്കല്ലേ വേറെ ഒന്നൂല്ലല്ലോ പ അണക്ക്ല്ലെജ് വളമ്പിതിന്നു നോക്കാം ചെയ്താ മതി ങ്ങട് പോന്നളാർഞ്ഞു. എന്ത് വീട്ട്ക്ക്ള്ള ഫുഡ്ന്ല്ലതും ഞമ്മള് നോക്കണം കുട്ടി സ്കൂൾക്ക് പറഞ്ഞ്ക്കണം ഞമ്മള് ചെയ്യണം താക്കുവേം ചെയ്യണം എല്ലാതും ഞമ്മളെന്നെ ചെയ്യേണ്ടരും തറവാട്ട്ക്കല്ലേ ആഹ ഞാൻ തറവാട്ടക്ക് വന്നതേ ഞങ്ങിപ്പോസ്വാമിയായിട്ട് ല്ലേവൊള്ളൂ
ആ അയ്ശരിയ ൻക്കങ്ങനയല്ലേ ൻക്കിവടെ വീടുണ്ടല്ലോ അപ്പൊ പിന്നെ ൻക്കങ്ങട്ട് പോണ്ട ആവശ്യല്ലല്ലോ
ന്നോകേട്ടടാ
ആ ഒരു മിനിറ്റ് ആ ഓക്കെ ശരി
ഉം